ഹലോ
കേൾക്കാവോ?
ഓഹ്, കേൾക്കാം പറഞ്ഞോളൂ. ഓഹ് സുഖം തന്നെ.
ഭക്ഷണൊക്കെ കഴിച്ചോ? ആ അതെ അതെ സുഖാ. ഭക്ഷണൊക്കെ കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല, കഴിക്കണം.
ആഹ്, പിന്നെ എന്താ മഴയൊക്കെ ഇണ്ടോ?
ഓഹ്, മഴണ്ട്, ഇങ്ങൾക്ക് അവിടെ മഴ ഇണ്ടോ?
ഇല്ല ഇവിട വല്ല്യ മഴ ഇല്ലായിരുന്നു. ഇന്നലെ ഉണ്ടായിര്ന്ന് ഇന്ന് ഇല്ല.
ആഹ്, ഇവിടെ ഇൻ ആ ഇവിടെ ഇണ്ട്.
ഇടിയൊക്കെ വെട്ടുന്നുണ്ടോ മിന്നല്?
ആ ഇടിയും മിന്നലൊക്കെ ഇണ്ട്.
പുറത്തൊന്നും ഇറങ്ങി നിക്കരുത് കേട്ടോ.
ആഹ് ആഹ് ഹ്
പിന്നെ എന്ത് കഴിക്കാന്?
കഴിക്കാന് ഫുഡ് ചോറ്.
അവിടൊക്കെ എന്താ സ്പെഷ്യല് കഴിക്കാനൊക്കെ?
സ്പെഷ്യലായിട്ട് ചിക്കൻ കറി വെക്കും.
സദ്യ ഒക്കെ
ഇന്നെന്തെങ്കിലും ഓഹ് സദ്യ ഒരുപാട് ഇഷ്ടാണ്.
സദ്യാണോ ഇഷ്ടം ബിരിയാണിയാണോ ഇഷ്ടം
സദ്യ അതല്ലേ പറയൊള്ളൂ ബിരിയാണി എന്നും കഴിക്കണല്ലേ ഇടക്കിടക്ക് ഇങ്ങനെ കഴിക്കണല്ലേ സദ്യ വല്ലപ്പോയല്ലെ കിട്ടാ
സദ്യക്കെ പ്രിപ്പയറെയ്യാറുണ്ടോ വീട്ടില്
ചെയ്യാറുണ്ട് എല്ലാരും വരുമ്പോളെ നാത്തൂമാരൊക്കെ വരു രുമ്പോള് ചെയ്യാറുണ്ട്
എന്താ അതില് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം സദ്യയില് ഓഹ് ഇവിടെ നല്ല സദ്യ കിട്ടും
ആണ് ല്ലെ
ആഹ് പായസൊക്കെ ബോളിയൊക്കെ കൂട്ടി കഴിക്കാറുണ്ടോ
ഓഹ് കഴിക്കാറുണ്ട്
പിന്നാ ബിരിയാണിയൊക്കെ വെക്കുവല്ലേ മന്തിയൊക്കെ വെക്കുവോ വീട്ടില്
മന്തി ഞാൻ വയ്ക്കൂല ബിരിയാണിയ ഒക്കെ വെക്കും
എന്തസ്പെഷ്യല് ബീഫ് ബിരിയാണിയാ ചിക്കൻ ബിരിയാണിയാ
രണ്ടും വെക്കും ബീഫും വെക്കും ചിക്കനും വെക്കും
ആഹ് പിന്നെ കൃഷി
എന്താ വക്ക കൃഷില്ല ട്ടോ ങ്ങളെ വീട്ടില്ണ്ടാ കൃഷികളൊക്കെ
കൃഷിയില്ല ഗാർഡനിങ് ഒക്കെ ഉണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് മനസ്സിലായി
അത് ഇഷ്ടംപോലെയുണ്ട്
ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം കുറവാണ്
ആഹ് മറ്റേ പ്ലാവ് ഒന്നുല്ല
ഇല്ലല്ല
മാവ് അങ്ങനൊന്നുല്ല
മാവും പ്ലാവ് അങ്ങനൊന്നും ഇല്ല
ആഹ് ആഹ്
സ്ഥലം കുറവായതൊണ്ടേ
ഓഹ് ഓഹ് ടെറസിലൊക്കെ എ കൃഷി ചെയ്യാ ലോ
ടെറസിലൊക്കെ ചെയ്യാം പക്ഷെ അവിടക്ക് കയറാൻ കോണി ഇട്ടിട്ടില്ല സ്റ്റെപ്പ് ഇല്ല മൊകൾക്ക് കയറാന്
നാളികേരൊക്കെ എന്തിനും പുറത്തുന്ന് വാങ്ങുവോ
നാളികേരോ ഓഹ് പുറത്തന്ന് വാങ്ങലാ
പിന്നെ ഇപ്പൊ ചക്കയുടെക്കെ സീസണ ല്ലേ അപ്പൊ വെറൈറ്റി വെറൈറ്റി സാധ കിട്ടാറൊക്കെ ഉണ്ടോ
ഓഹ് കിട്ടാറുണ്ട് ചക്കയും മാങ്ങയും ഒക്കെ കിട്ടാറുണ്ട്
അതെങ്ങനെയെ വെക്ക് ക്കാ നിങ്ങൾ മറ്റേ എരിശേരി അ ണക്കാണോ വയ്ക്കണേ
ആഹ് കൂട്ടാനാക്കിയാണ്ട് ചക്കപ്പുഴുക്കോ എന്താ പറയാ
ആഹ്
ആഹ്
ബിരിയാണിയിലൊക്കെ ഏറ്റോ ഇഷ്ട ഏതാ
ബീഫ് ബീഫ് ബിരിയാണിയ ഓ
അലർജി അങ്ങനെ ഒന്നും ഇല്ല ല്ലേ അത് കഴി
ഇല്ല ഇല്ല അങ്ങനത്തെ പ്രോ പ്രശ്നങ്ങളൊന്നും ഇല്ല്യ നിങ്ങൾക്ക് ഇഷ്ടാണോ ബിരിയാണി
ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ബീഫൊന്നും കഴിക്കാൻ പറ്റത്തി ല്ല അലർജിയൊക്കെ വരും
അലർജീന്റെ പ്രോബ്ലം ആണോ ചിക്
വീട്ടില് ചിക്കൻ ഇഷ്ടം പോലെ കഴിക്കും
ഏ ഏ
വീട്ടില് ആർക്കും എല്ലാവർക്കും ബീഫാണ് ഇഷ്ടം പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരാരും കഴിക്കത്തില്ല
ആണല്ലേ എന്താ ചൊറച്ചിലെന്തെങ്കിലും വരിലാ
ആഹ് ആഹ് ചൊറച്ചില് വരും വോമിറ്റിങ് വരും ഭയങ്കര പ്രശ്നാണ് തല കറങ്ങിയൊക്കെ വീഴും അതുകൊണ്ട് വീട്ടില് എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാൻ അ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ള കാര്യം ആരും കഴിക്കത്തില്ല
ഇവടെ ഏറ്റവും ഇഷ്ടം ബീഫാണ്
ബീഫ് ബിരിയാണി ഒക്കെ വക്കും
ഓഹ് ബീഫ് ബിരിയാണി വെക്കും
എന്താ മന്തി ട്രൈ ചെയ്യാത്തെ
ബസ് മന്തി ട്രൈ ചെയ്യ എല്ലാരും കൂടി ഒരുമിച്ചു ഉണ്ടാവുമ്പോ എല്ലാരും കൂടി കൂടിക്കാണ്ട് വെക്കും ഒറ്റക്ക് വെച്ച് നോക്കിയിട്ടില്ല
സക്സസ് ആയിട്ടുണ്ടോ
ഓ
ബിരി ആഹ് ബീഫ് എങ്ങനെ പുറത്ത്ന്ന് വാങ്ങോ അതാ നോമ്പക്കെ
പൊറത്ത്ന്ന് വാങ്ങും
എന്റെ ഫ്രണ്ട്സിന്റെഒക്കെ വീട്ടില് മുസ്ലിം ഫ്രണ്ട്സിൻ്റെ ഒക്ക വീട്ടില് ഈ നോമ്പൊക്കെ ആവുമ്പോഴേക്കും പലതരം പലഹാരംഒക്കെ ണ്ടാക്കും
ആഹ് പലേ ആ നോമ്പിന്
അവിടെ അതൊക്കെ
ഓ ണ്ടാക്കാറുണ്ട് സമൂസ സമൂസ ണ്ടാക്കും കട്ടലറ്റ് ണ്ടാക്കും പഴംപൊരി ണ്ടാക്കും ഉഞ്ഞക്കായ ണ്ടാക്കും കുറെേ വിഭവങ്ങൾണ്ട് അങ്ങനെക്കെ ഉണ്ടാക്കും
ഇതില ഏറ്റവും സ്പെഷ്യല് ആയിട്ടുള്ളത് എന്താണ് വെറൈറ്റി ആയിട്ട് എന്താ ചെയ്യുന്നത്
വെറെയ്റ്റി ആയിട്ട് അങ്ങനെന്നെ ഉണ്ടാക്കാനൊള്ളൂ തായിട്ട്
അപ്പ സദ്യയൊക്കെ എങ്ങനെ കല്യാണത്തിനൊക്കെ പോവുമ്പോ കഴിക്കോ അതോ വീട്ടില് പ്രിപ്പയറെയ്യോ
അല്ല ഇവടെ അടുത്ത് ഹിന്ദുസ് ഇങ്ങളെ ഓണം വിഷു അങ്ങനെ വരുമ്പോളേ ഓല് വിളിക്കും അപ്പൊ ഞങ്ങള് പോവും
ആഹ്ആഹ് വീട്ടില് ഇതുവരെ വലിയ സദ്ദ്യയൊന്നും വെച്ചിട്ടില്ല
ആഹ് വീട്ടിൽ ഉണ്ടാക്കിയണാ ഞാൻ പറഞ്ഞില്ലേ എല്ലാരും കൂടെ ണ്ടാവുമ്പോള് എല്ലാരും വരുമ്പോള് വെക്കേഷനഒക്കെ ആവുമ്പളേ ഓണം വെക്കേഷന് ക്രിസ്മസ് അങ്ങനെയൊഒക്കെ എല്ലാരും കൂടുമ്പോ വെക്കും
ഇപ്പ വെയ്ക്ക വെക്കേഷനല്ലേ കൊച്ചുങ്ങക്ക്
ആഹ് വെക്കേഷനാണ് ഒറ്റക്കാവുമ്പോ വെക്കല് ല്ല
ആ ആ കൊച്ചുകൾക്കൊക്കെ എന്താ ഇഷ്ടം ബിരിയാണിയാണോ അത് സദ്യയൊക്കെ തന്നെയാണോ ഇഷ്ടം
കൊച്ചുങ്ങക്ക് ബിരിയാണിയോടാആണ് താല്പര്യം
ഹും അതങ്ങനെഅല്ലെ
ഓൽക്ക് പൊതുവേ പച്ചക്കറി കുറവ ഇഷ്ടല്ല ടീമാ
ഹ് ഹാ
അവർക്ക് ചിക്കനോ ബീഫോ എന്തെങ്കിലും കിട്ടണം
വേറെ ബീഫ് വച്ച് വേറെ ബിരിയാണി മാത്രം വെക്കൂ വേറെ കറിയൊ ഒന്നും ചെയ്യത്തില്ല
ഓ ബീഫ് വരട്ടും ബീഫ് കറി ഉണ്ടാക്കും
ആ അതിന്റെ മറ്റേ എന്താ പറഞ് കരള് കിട്ടല്ലോ അതൊന്നും
ആഹ് ബീഫിന്റെ കരളല്ലേ ഫ്രൈ ചെയ്യും
ഫ്രൈ ആ ചിക്കന്റെ എടുക്കില്ല എന്നിട്ട് നല്ലദേതാ ബീഫാണോ ചിക്കനാണോ
പക്ഷന അങ്ങനെ ചോദിക്കരുത് ട്ടോ അയിനെ കുറിച്ച് ഇന്ക്ക്റിയില്ല ഞങ്ങൾ രണ്ടും ഉപയോഗിക്കണ്ട് ആണ് ലേ
ചിക്കൻ ഒരുപാട് കുത്തി വെച്ചിട്ടൊക്കെ അല്ലേ കൊണ്ടുവരുന്നേ അപ്പൊ കരളിന് അതൊരുപാട് ദോഷമാണ് ആ ആ ചി ക്കൻ കുത്തി വെക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിഷാംശം വരുമ്പോൾ ആദ്യം പോകുന്നത് കരളിലാണ്
ആഹ് ശരിയാണ്
അതുപോലെയാണ് ചിക്കനും പക്ഷെ ബീഫിന്റെ നല്ല കേട്ടോ
ആഹ്
കബ്‌സ ഒന്നും വെക്കൂല
കപ്സ ഇത് വരെ വെച്ചിട്ടില്ല ഞങ്ങള് പുറ എവിടെയെങ്കിലും ഇങ്ങനെ സൽക്കാരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാന്നല്ലാതെ അധികം ഇഷ്ടം മന്തി ആയിട്ടും ബിരിയാണി ആയിട്ടും ഇഷ്ടവീടെ
ബിരിയാണി എങ്ങനെ കുക്കറില് വെവിക്കോ
അല്ലല്ല ഞങ്ങള് സാദാ ചമ്പെട്ടിൽ കുടുക്കയിലോ ചെമ്പട്ടിയിലോ അങ്ങനെ കുക്കറില് വെക്കില്ല ആഹ് തമ്മട്ട്
കുഞ്ഞ് മറ്റേ കുഞ്ഞ അരിയാണോ ഉപയോഗിക്കുന്നത് മറ്റേ വലുത് ആണോ ബസ്
ചെറിയ അരി ചെറിയ അരി
വലുതല്ല അല്ലേ
ഏഹ വലുതല്ല നിങ്ങള് ഇതുവരെ ഉണ്ടാക്കി നോക്കിട്ടില്ല
വീട്ടിലോ
ആഹ
ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കും ബിരിയാണി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട്
ആ ഫ്രൈഡ് റൈസ് ഇവിടെ ഉണ്ടാക്കും
അത് കുഞ്ഞരി ഇവിടെ ആർക്കും ഇഷ്ടമല്ല മറ്റേ വല്യ ബസ്മതി റൈസ് അല്ലേ ഇതിനെ പറയുന്ന വലിയ അരിനെ
അയ്യോ അയിനെ കുറിച്ച് എനിക്ക് അറിയില്ല
തീനു കുറച്ചും കൂടെയൊക്കെ ബിരിയാണി അരിയിൽ കുഞ്ഞ അരിയയിരിക്കതില്ലേ മറ്റേതി കുറച് കൂടി വലുതായിരിക്കും
വാലുതായിരിക്കുംല്ലേ ഞങ്ങൾ ഇവിടെ ചെറിയ അരി കൊണ്ടന്നേ
അതല്ലാം നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കണേ
ആഹ് നെയ്ച്ചോറിന് ഉപയോഗിക്ണ
നെയ്ച്ചോറാണോ ഇഷ്ടം ബിരിയാണിയാണോ ഇഷ്ടം
ബിരിയാണിയാണ് ഇഷ്ടം ഹ്ഹ്
ആ ഇതിലെതാ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നേ
രണ്ടും ചെയ്യും
ആ വീട്ടില് കൊച്ചിങ്ങക്ക് കൊച്ചിങ്ങൾക്കൊക്കെ ഏതാ ഇഷ്ടം ബിരിയാണിയാണോ നെയ്ച്ചോറാണോ
ബിരിയാണിയ ഇഷ്ടം
ഇവിടെ അങ്ങനെ ബിരിയാണി ഒന്നും വെക്കാറില്ല ഫ്രൈഡ് റൈസ് വെക്കും തട്ടി തട്ടിക്കൂട്ടി ഫ്രൈഡ് റൈസ് ഒക്കെ വെക്കും
അയിക്ക് എന്താ ഉണ്ടാക്കൽ ചിക്കൻ കടായി വെക്കല
ആ ചിക്ക് ചിക്കൻ വെച്ചിട്ട് എന്താ ഉണ്ടാക്കന്നണോ
ആഹ്
ചിക്കൻ കറി വെക്കും പിന്നെ സ്റ്റൂ വെക്കും
ആഹ്
അങ്ങനെയൊക്കെ
അങ്ങനെ ല്ലേ
പിന്നെ ബീഫ് വാങ്ങത്തില്ല അതുകൊണ്ട് അതിന്റെ ഒന്നും ചെയ്തില്ലാ ഇവിടെ ആർക്കെങ്കിലും ആഗ്രഹം വരുമ്പോൾ പുറത്തു പോയി കഴിക്കും
പുറത്ത് പോയി കൈക്കല ല്ലേ വീട്ടിലുണ്ടാക്കണതിന്റെ ടേസ്റ്റ് കിട്ടൂലല്ലോ അല്ലെ പുറത്ത് പോയി കഴിച്ചാൽ
ആ എനിക്ക് ഇവിടെ അലർജി ആയതോണ്ട് അതിന്റെ
അതെ അതിന്റെ ടേസ്റ്റ് എന്താണന്ന് അറിയില്ലല്ലോ ശരിയാ സോറി ഹ്ഹ്
ഇപ്പൊ മുമ്പ് കഴിക്കാരുന്നു ഇപ്പഴാണ് ഇത്ര സീരിയസായിട്ട് വരാൻ തുടങ്ങിയത്
ആണല്ലേ മ്
പിന്നെ വേറെ ഒന്നും ഇല്ലാലോ എന്താ
മക്കളുണ്ടോയിക്ക
ഇല്ല ഇല്ല എനിക്ക് കൊച്ചിങ്ങൾ ഒന്നും ഇല്ല
കൊച്ചല്ല കല്യാണം കഴിഞ്ഞില്ലാ
ആഹ് കഴിഞ്ഞു
ആഹ്
അവിടെ എത്ര പേരുണ്ട്
ഇവിടെ രണ്ടാൾ
ആഹ് കുഞ്ഞ് കുഞ്ഞ് കൊച്ചുങ്ങളാ
ആഹ് ഒരാൾക്ക് ആറ് വയസ്സ് ഒരാൾക്ക് പതിമൂന്ന്
ആഹ് ഓക്കെ പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ
ആര് ഞാനോ
അല്ല കൊ കൊച്ചുങ്ങൾ
ആഹ് കൊച്ചുങ്ങൾ ഒരാള് ഒന്നാ ക്ലാസില് ഇപ്പൊ ചേർത്ത് ത്തി പുതുതായിട്ട് ഒരാള് എട്ടാം ക്ലാസ്സിലേക്കാണ്
ആഹ് ഓക്കെങ്കി ശരി
ആഹ് ന്നാ ശരി